ആഹ് സുഖാണ് എന്താപാട്
കാലാവസ്ഥ എന്തൊക്കെയ്ണ്ട് വിശേഷങ്ങള്
ആഹ് കൊഴപ്പല്ല സുഖം
മഴയെല്ലു ഉണ്ടോ
ആഹ് മയണ്ട് നല്ല മയണ്ട്
നല്ല മഴയുണ്ടാ ഇവിടങ്ങനെ മഴയില്ല ചെറിയൊരു മഴ
ഏ ഇവടല്ല മയേണ് കുട്ട്യാളതാ പഠിക്ണ്
പഠിക്ക്യാ ചെയ്യ്ന്നെ? ഇന്ന് വിദ്യാലയം ഉണ്ടായിനാ? ഇന്നുച്ചക്, ആഹ് ഇണ്ടായിനി. പിന്നാ, എന്താ ഭക്ഷണം?
ഭക്ഷൺ, ചായ കുടിച്ചത് പലതും കുടിച്ച്ന്ന്. പലതുംന്നർഞ്ഞ ചക്കണ്ടായിര്ന്ന് കടിണ്ടായി. ചക്ക, ഉണ്ടാ ഇതാക്കി പൊയ് പഴ്ത്ത ചക്കൊട്ന്നീന്. അപ്പൊ അത്ണ്ടാക്ക് കുട്ട്യാക്കല്ലഷ്ടാ മധുരള്ള. അത് അതച്ചേൽക് തിന്നാന്, പിന്നെ കടി ഇണ്ടാക്കി.
കടിയെന്നാ ഇണ്ടാക്കീന്? എന്തപ്പം?
ആഹ് എലേ എലയപ്പംന്നറീല്ലെ?
എലയട. എലയടയാ ഇണ്ടാക്കീനി? ഞമ്മള് എലയടാന്നറിയാ. ആഹ് പത്തൽന്റെ പൊടി പരത്തീറ്റ് തേങ്ങപ്പണ്ടം പ വെല്ലൂ ഇട്ടിട്ട് ഇതാക്കിയതല്ലേ? വെല്ലത്തിലല്ലേ? പഞ്ചസാരീല? അതിലാവീല്
വെള്ളത്തില് ചെടുവള്ളത്തില്. ആവീലല്ല മറ്റേതാ. അത് വേറെ, പൻസാരിം തേങ്ങൊക്കെ ഇട്ടിട്ട് വേറെ. അങ്ങനെ അത് വേ ഇത് നമ്മളെ കയ്യോണ്ട് കൈ അതീല് പരത്തീട്ട്
പൊരിച്ചതാ?
എല്ലല്ലാ. നമ്മള് വേറെ ചട്ടീല്
പൊരിച്ചെടുക്കല്. വ റൊട്ടി വാട്ട്ന്ന പോലെ വാട്ടിയെട്ത്തത്. ആഹ് അങ്ങനെ. അങ്ങനെ ചുട്ടെട്ത്തതേരിക്കൂ. ആഹ് അങ്ങനെ ചുട്ടെട്ത് ത്ത് ആവീല് വേവിക്കാണ്ടെ.
മ്മ്.
ആഹ് രണ്ടു ഒന്നെന്നെ. പേര് എലയടാന്നെന്നല്ലേ വരാ. എലയിട്ന്ന്ണ്ടാ?
ആഹ് എല വെച്ചിട്ട്ണ്ടാക്കും. ചെലോര് ഞമ്മള്
അന്നേരം ചുട്ടാല് വേറ തന്നെ ടേ രസാണ്ടാകാ. കാരണം ആ എലന്റാ രുചി വരുവല്ലാ.
ആഹ് ആഹ്.
പണ്ട് കാലം പത്തല് എലീല് ചുട്ന്ന്ന്ന് പറീന്നില്ലെ അന്നേരം ഒര് പത്തൽന് ആ എലന്റെ ഒരു രുചി വരുവല്ലോ? അതുപോലെ ഇതാവു അല്ലെ. പക്ഷെ ഞാന് പക്ഷെ അത് കൊറേ ടൈം എടുക്കൂലെ? ആവീൽ വേവിക്കുമ്പാമ്പ ഈസിയല്ലേ എലയട?
ഇതില് വേഗം ഒന്നാവാ വേവിക്കാ. ഇത് ഓരോന്നോരോന്നായി വേഗായി വരു
വേണ്ടേ അതന്നെ, അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? വേറെ എന്തൊക്കേ? പിന്നെ രാത്രിത്തേക്ക് എന്താ ഇണ്ടാക്കീന്? ചോറന്നെയാ ഉച്ചക്ക്? എന്ത കറി വെച്ചിന്?
കറി മീൻ മൊളകിട്ട്, വത്തള്.
എന്ത് മൊളകാന്ന് വത്തളാ? അത് എന്ത്ന്നാ സംഭവം? ചെറിയ മീനായിരിക്കു അല്ലേ? ഞാൻ ഇന്നലത്തെ അയ്ല ക്കറി ഇണ്ടായിനി. പിന്നെ ഒരു പാട് ഇണ്ടായിന് തേങ്ങരച്ച് വെ ച്ചാല് അധികുണ്ടാവും. അത് ഞാൻ തണുപ്പിക്കാൻ വെച്ചിട്ടായിന്ന് ഉച്ചക്ക് എട്ത്ത്. ഇന്ന് രാത്രിത്തേക്കു ഉണ്ട്. അതങ്ങനെ ഇന്ന് അതിനോവിട് കഴിച്ച്. വേറൊന്നു ഇണ്ടാക്കീട്ടില്ല. വർ ത്താവിന് രാത്രിത്തേക്ക് കടലക്കറി. രാവിലെ ഞാൻ കടലക്കിയും ദോശയു ആക്കീന്. എന്നിട്ട് അതിന്റെ മാവു ഇണ്ട്. അങ്ങനെ ആ മാവും ദോശ ചുട്ട് കൊടുക്കൂ കടലക്കറിയു എട്ത്തിട്ടങ്ങന തിന്നാൻ കൊടുക്കും. ആഹ് അത് കൊടുക്കും. രാത്രി അങ്ങനെ മതി. ലേറ്റ്, ചെറിയ ഭക്ഷ ണല്ലേ വേണ്ടെ? അങ്ങനെ കൂടുതലായിട്ട് വേണ്ടാലോ രാത്രി സമയം.
ആഹ്.
കുട്ടികളെല്ലാം വന്നപാടെ ചോറ്തിന്നിനി അതോണ്ടേയ്നി
ഇബരും അങ്ങൻതന്നെ ചോറ്ന്ന് ഇബരും ചോറ്ന്ന്ക്ക്ണ്
അവ്ടെ ഇനിയൊന്നും തിന്നൂല രാത്രി ഇനി ഒന്നും തിന്നൂല എന്തെങ്ക ചെറിയ എന്തെങ്കും ഭക്ഷണം തിന്നാലായീന്ന് പറയാ അല്ലാണ്ടെ വേറെ ഒന്നും തിന്നാനൊന്നും നിക്കൂല
അതന്നേ ഇവരിം പണി അതന്നെ ആഹ് രാവിലെന്ന് തേര്ന്ന് ഓട്ടട ആഹ് ഞാൻ പറഞ്ഞീല്ലേ അയ്രി അര്ടിച്ചിട്ട്
അരി അരച്ചിട്ട് ആഹ് അതെങ്ങനെയാന്ന് സംഭവം ആഹ് അത് ദോശക്ക് തോട്ടയായിട്ടുള്ള അല്ലേ ഉയ്ന്ന് വെള്ളയപ്പം പോലല്ലേ ആ ചെറിയപ്പം അതെനക്കറിയാ
ഉം
ചെറിയപ്പം വെള്ളയപ്പ
ആഹ് കൂന്തള് റോസ്റ്റാക്കി കൂന്തള്ണ്ടായ്ന്ന് ഫ്രിഡ്ജില് അയ്റോസ്റ്റാക്കി ഏഹ്
ക്ക് ബിരിയാണിയെല്ലാം വെക്കാനറിയോ ബിരിയാണി എങ്ങനാന്ന് നിങ്ങാ ബെക്കല്
ബിരിയാണി എത്താ അയ്ക്കുറെ
അയക്കൂറ ആഹ് അയക്കൂറയില്ലേ
ഏഹ് ഞാ അയക്കൂറൊന്നു വെക്കലില്ല കോഴിബിരിയാണി അങ്ങനെ
എങ്ങനെയ വെക്കല്
ചെമ്മീൻ ബിരിയാണിണ്ടാക്കും സാധാ നമ്മള് ഉള്ളീ തക്കാളിയൊക്കെ വഴട്ടീട്ട്
എങ്ങനെ വെക്കല്
ഉള്ളീം തക്കാളിയൊക്കെ വഴട്ടീട്ട് ചെമ്മീന് വേറെ വേയ്ച്ചും നട്ടത് ഈ സാധാ ചിക്കന്റെ പകരം ചെമ്മി ഇട്ട് കൊടുക്കാന്നൊള്ളതേ ഒള്ളൂ വേറൊന്നുല്ല
കോയ്ക്ക് പകരം അങ്ങനെ ഇട്ട് കൊടുക്കലാ പൊരിക്കൂല്ല
അല്ല കോയീന്റെ മാരി എല്ല ചെയ്യല് ഇത് ആദ്യം പൊരി വേവിച്ച് പൊരിച്ചിട്ട് എട്ത്തിട്ട്
ആഹ് പൊരിച്ചെട്ത്തിട്ട് പിന്നെല്ലാം മസാലയാക്കീട്ട് അയിലിടാരിക്കുല്ലേ തക്കാളി ഇഞ്ചി ഉള്ളിയെല്ലാം ഇടുവാരിക്കുല്ലേ മീൻ ബിരിയാണി ഒന്നും വെക്കലില്ല?
മീൻ വെച്ചട്ടില്ല അങ്ങനെ.
മീൻ ബിരിയാണി ഇതുപോലെ തന്നെയാന്ന് അയക്കൂറ അറിയോ നിങ്ങക്ക്.
ആഹ് അയക്കൂറ
അയക്കൂറ നല്ല രസാന്ന് കൂട്ടത്തില് ബിരിയാണി രസം. അയക്കൂറ ബിരിയാണിയാ അയക്കൂറ ബിരിയാണിന്ന് വെച്ചാല് അയക്കൂറ. ഫസ്റ്റ് മുറിക്ക മുറിച്ചത് കിട്ടുവല്ലോ അത് നമ്മള് അങ്ങനെ കരിഞ്ഞ പോലെല്ലാണ്ട് പൊരിച്ചെടുക്കുക. പിന്നെ വേറെ ചെറിയ ചെറിയ പീസല്ലാണ്ടാവൂലേ തല പോലത്തി അത്. മറ്റുള്ളതല്ലോ അതെല്ലാം നിങ്ങളെ ഈ ചെമ്മീന്റെ മസാലല്ലേ. സെയിം മസാല തന്നെ അതില് ഇതൂടാ ഈ. ചെറിയ ചെറിയ പൊരിക്കാൻ പറ്റാത്തതെല്ലാം മസേലയില് പൊട്ടിച്ചിട്ടിടും എന്നിട്ട് നല്ല മസാലയാക്കിട്ട് ഇ പൊരിച്ചതയിലിട്ടിട്ട് കൊറച്ച് ജസ്റ്റ് ചൂടാക്കാൻ വെക്കൂ. എന്തട്ട് ബിരിയാണി വെ ച്ചയ്ഞ്ഞാല് നമ്മള് ദമ്മ്ട്ടയിഞ്ഞാ ഈ പൊരിച്ചത് വേറതന്നെ എടുത്തിട്ട്. ത് മേലെ വെച്ചിട്ട് ചൂടാക്കാൻ വെക്കും.
ഉം
ഉം നല്ല ടേസ്റ്റ് നല്ല രസം അയക്കൂറ ബിരിയാണിയാണ്. പിന്നെ ചെമ്മീൻ ബിരിയാണി പിന്നെ കല്ല്മക്കായ് ബിരിയാണി. ഞാൻ എടക്കടക്ക്ണ്ടാക്കൂ.
ഏഹ്.
നമ്മളവട്ത്തെ കുട്ട്യാൾക്കെല്ലഷ്ടാ അഹ്പോലെ ആഗോലി ബിരിയാണി വെക്കൊല്ല. ശാഗോലിനങ്ങട്ടീ അയക്കൂറ്യെന്നാ ടേസ്റ്റ് രസം. കാരണമ്മളട്ത്ത് ഈ പുതിയ ബ്യാപ്ലക്ക്ല്ലെ അയക്കൂറ ബിരിയാണിയല്ലേ മിർ നിർബന്ധന്ന്.
ആഹ് നിങളവ്ടെ ത നീ തലശ്ശേരി ഭാഗാണ്.
ഏഹ് എല്ല.
അതെ തൽശ്ശേരി ഭാഗത്തിന്റെ സംസാര അത പോയ്ച്ചെ ഉം.
ആഹ് ഇതെ. ദിങ്ങള് പിന്നാ ഇത് ഭർത്താവ്ണ്ടവിടാ? ഭർത്താവ് അവിടെയ്ണ്ടാ.
ഇല്ല ല്ല്യ പോയി പൊർത്തൊയ്ക്ക്ണ് വരും കൊർച്ചൂടി ആങ്ങാ അങ്ങാടിക്കോയതാ ഒമ്പ എല്ലല്ലാ രാത്രീപ്പോ പോയതാണ്.
അതെല്ലാര്ക്കു എന്റർ ഭർത്താവ് രാ ഞാറായ്ച വസം ണ്ടായല്. ആറ് മണിയാകുമ്പം പൊർത്ത് പോണം എന്നിട്ടൊര് പത്ത് മണിക്കേ വരൂ. വീട്ടിലേക്കുലെ സന്ധ്യ സമയത്ത് വീട്ടിലേക്കൂല. നിങ്ങള ഭർത്താവ് അങ്ങന്യാ. സന്ധ്യസമയം ഇവിട നാട്ടില് വന്നാ ജോലി ചെയ്യല്ണ്ടാ.
ഇല്ലൽ ആഹ് ചെൽപ്പൊ പ്പപ്പ ജോലി വീട്ട് ജോല്യന്നെ ഞങ്ങൾ.
പ്പ വീട്ട്ലെ ജോലി എടുക്ക്ന്നോണ്ട് ആഹ് അതെ. കുറ്റ്യടിക്കലെല്ലം കയ്ഞ്ഞാ?
ഇല്ല ല്ല വര്ന നാറായ്ചേണെല്ല പ്പ തൊട്ങ്ങൊ ഏ ല്ല വെലേണ് എല്ല് ക എല്ലം കല്ലൊന്നും കി
കല്ല്ന് കല്ല് ഞമ്മളെ നാട്ടിലെല്ലും കിട്ടുന്ന് ആവിടെകെ കല്ലിനെത്രയാ വെല?
വടേ ഒന്നിന് അൻപേറ്റെന്ന് തോന്നുന്ന ഒറ്റ കല്ലിന്.
ആഹ് അയ്മ്പത്ണ്ട് ഇവിടി അതെ സക്കനെൻ്റിന് നാപ്പത്രണ്ടാ ന്നാപത്തഞ്ച്. അങ്ങനെല്ലാ ഉള്ളത്. ഭയങ്കര വെലിണ്ട് ഇപ്പ നല്ല വെലയാന്നല്ല ആഹ് വീടെടുക്കാ. ഭയങ്കര അതുപോലെന്റെ നികുതി കട. വീട്ട് നമ്പറ് കിട്ടണത്ര വീട്ട് നമ്പറ് കിട്ടാത്തോണ്ട് കൊറേ.
ഉ
ഓരോ കട്ലാസ് ശ്.
ആ പിന്നെ ഞങ്ങള വീട് പിന്നെ ആത്തെ പയെ വീടല്ല അഹ് പൊൾച്ചിട്ട് ആ വീട് നമ്പറെന്നെ എനിക്ക്കി
ഇട് പൊളിച്ചലും ടാങ്കില് നോക്കണേ അതില് ന്നെച്ച. ഈ മീട്ട്ർ വിട്ടിട്ടെല്ലാക്കണൊ അല്ലിപ്പൊ മീട്ട്ർ എ കണക്കില്ലാത്തോണ്ട് കണക്ക് തെറ്റ്യൊണ്ട്. ബീട്ട് നമ്പർന് ഭയങ്കര ബുദ്ധിമുട്ടെയ്റ്റ ഉളെ കിട്ടുന്നേ ഇല്ല. ല എന്നിട്ടനക്ക് മേലെ എടുക്കാനും വേണ്ടി കെയുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട് അത്പ്പ അത് പാസായി കി ട്ടാണ്ടെനക്ക് മേലെ ഇട്ക്കാ കയില്ല മേലെ ഇട്ത്തിട്ടില്ല തായ മാത്രേ ഉണ്ടായിട്ടുള്ളൂ.
ഏഹ്.
മേലേം തായെല്ലാ എടുത്തിട്ടാ വീട്ടിക്കൂടാതൊ അങ്ങനെയാ കൂട്ന്നഹ്.
അഹാ അതൊക്കെ വിചാരിചിന്നെങ്ങനെണാവോ. അത് ക്യാഷിന് തീരുമാനം പോലാവു ക്യാഷ്ങ്ങനെ. തായണ്ടാക്കിട്ട് ഇല്ലല്ല നോ അന്നെഴ്ക്ക്ണില്ല്യ.
ലോണൊന്നുട്കാണ്ടെന്നെ ഇട്ക്ന്ന് ണ്ട് ൻ്റ വകെന്നെ അപ്പ നല്ല ലോണന്നെ. കോണ അകെന്നെ വീട് വണി ആഹ് സ്വർണ്ണ ത്തിന്പ്പ വെല കൊർ ഞ്ഞോണ്ടേയിരിക്ക്ന്ന്ണ്ടല്ല. പണയം പക്കലയ്രിക്കുലേ വിൽക്കല.
പണിയ വക്കാന്ന് വിചാരിക്ണ്ട്.
അതന്നെ മൂന്ന് പെൺകുട്ടിയളെല്ലേ? അന്നേരന്നെച്ചാല് പണയം ബെക്കലാ അല്ല ഞാനെല്ലും വീടെടുക്കുമ്പം പണയബെ ക്കേ ചെയ്തിനി എന്ന്ട്ടിപ്പോ അതുകൊണ്ട്ന്റെ വീ സ്വർണ്ണല്ല അങ്ങനെന്നിണ്ട്.. കൊറേവാവ്. പാദസരോ പിന്നെ ചെറിയ ചെറിയ മാലകളെല്ലെ ഞാൻ വിറ്റ്ന് അയിപ്പ ഞാൻ സങ്കടപ്പെടേന് കാരണം ഇപ്പം വെല നല്ല കൂടീലെ? അന്നേര പത്തായിരം
ഏഹേ
പത്തായിരം ആയിരന്ന് ഞാൻ ബിറ്റിന്ന് ഇപ്പ എന്നട്ട്. ചിന്തിക്ക കെ അഞ്ച് വർഷം മുമ്പ് പത്ത് പന്ത്രണ്ടായിരം അങ്ങനെയല്ലേല്ലേ
ഏഹേ?
വെല കൊറവല്ലേ സ്വർണത്തിനില്ലി ഇപ്പയല്ലേ അഞ്ച് വർഷ കൊണ്ട് വെല കൂടിയേ ബേറെന്തേ രാത്രിത്തേക്ക് ചോ കറിയല്ലാ അതന്നെയിരിക്കുലേ?
ആഹാ രാത്രികക്ക് അതന്നെ ചെൽപ്പന്തെങ്കിലൊക്കെണ്ടാകും ഇല്ലെങ്കി
പിന്നെ പണിയെല്ലൊര്ങ്ങ്യയൊ? അടിച് രാവിൽത്തെ പണിയിലു എല്ലാം കൈയെഞെര്ക്കല്ലേ?
പിന്നെ വൈകുന്നേരൊന്ന് അടിചരാന്ണ്ട് പിന്നെ കടിണ്ടാക്കിന്ന് വൈകുന്നേരം..
അതന്നെ എല്ലം കഴ്ഞ്ഞ് വെറ്തേ യിരിക്കലോയിരിക്കുല്ലേ. എനിയിപ്പം പണിയൊന്നുണ്ടാവൂല?
മ്മ്ഹ് ഇഞ്ഞിപ്പൊന്നുല്ല ഇഞ്ഞി ഭക്ഷണം കയിച് കെടന്നൊറങ്ങ
കെടന്നോറങ്ങലേര്ക്കും വീട് ട്ക്കുന്ന ഭാത്തേകൊന്നും പോണ്ട?
മ്മ്ഹ് അ അത്പ്പോ പോവാം പറ്റൂല പകല് പോവും കൊറച്ചങ്ങാട്ട് പോണം ആഹ് അട്ത്തന്നേണ് ആ കൊർച് നടക്കാനെ ദൂരന്നൊള്ളൂ
ത്താനുണ്ടാവുയിരിക്കല്ലേ? നിങ്ങള് വാടക വീട്ടിലാ നിക്ക്ന്നെ? വെലിയ വിടാ? ഹലോ?
ആ കൊറച്ച്കൂടങ്ങണ്ട് പോണം
ആഹ അങ്ങനാ വെലിയ വീടാ നിങ്ങള് നിക്ക്ന്നത്? വാടക വീട്? എന്നാശെരി
ഉം
ശെരി വെച്ചൊ
ആഹ് ആ് ഹലോ കേക്കണില്ലേ?